ഹലോ എന്തൊക്കെടാ വിശേഷം
സുഖാ അങ്ങനെ പോവുന്നു എന്താപാട്.
ഞാൻ ന്തപ്പൊ മോളെ കൊണ്ടരാനും വാണ്ടീട്ടെ ഇങ്ങനെ പൊറത്തറങ്ങിയതാണ് മൂന്നേ അ മൂന്നണിയാ തന്നെ പിന്നെരു ടെൻഷനാ ഓലെ കൊണ്ടര്ന്നല്ലോ ഇന്ന്ള്ള രിതിക്ക് അപ്പൊ കൊർച്ചൊന്നാണ്ട് നീണ്ട് അ കറക്റ്റ് മൂന്നര ആവുമ്പോ വിടും അപ്പൊ ഇന്നാല് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ നമ്മളവിടെ എത്താഞ്ഞാല് ഇങ്ങനെ നോ ക്കിയോണ്ടിരിക്കേ എല്ലാ പേരൻസും അവിടെ എത്തീണ്ടാവും ആ ആ മടിയൊന്നുല്ല ഇഷ് ഷ്ടാ ഇഷ്ടാണെ രാവിലെ മുതലെ എ ട്ടരെക്കെ എണീച്ചാട്ട് ഇങ്ങനെ മാറ്റും അതായത് മക്കള് രാവിലെ മദ്രസെ പോവേ അയിനു ശേഷന്നെ ഓള് നീച്ചാണ്ട് പിന്നെ ഉമ്മി മാറ്റല്ലേ
ആഹ് ആഹ് അഐശരി
ന്ന ഇന്ക് മദ്രസ്ക്ക് പോയ ടൈമില് ഒരു അഞ്ചിൻറ്റ് ഒന്ന് കെടക്കും മക്കള് പോയിട്ട് അപ്പ ആ കെടത്തത്തിനൊന്നും ഓള് സമ്മയ്ക്കൂല അങ്ങനെ പോവല്ലേ പോവല്ലേ
ഇവ ഈ വർഷാക്കിയതായിരിക്കൂല്ലേ
ആഹ് അതെ മൂന്നര ആ് അംഗനവാടില അപിന്നെ ദൂരെല്ലാത്തിനോടെ ഇവിട്ന്നാണ്ട് പോവാം സുഖാ പിന്നെ കുണ്ടാക്കിയ കൊറചേരം മൂ കറക്റ്റ് ഇങ്ങനെ മൂന്നണി മൂന്ന് വയ സില് നമ്മള് അംഗവാടി മൂന്നേറ്റു നാല് വരെ അല്ലേ ആ ഇണ്ട് പിന്നെ നാ അതെ പിന്നെ നാല് റ്റു അഞ്ച് എൽ കെ ജി പിന്നെ അഞ്ച് റ്റു ആറ് പക്ഷെ ഒക്കെ നബളെന്താവും മൂന്ന് കറക്റ്റിനൊന്നും ചേർ ത്തുല മൂന്നര അങ്ങനൊക്കെ ചേർത്തൊള്ളു ഓല് പിന്നെ ന ന നാലരക്കാവും
ഏതാലും നടന്ന് പോരലാ ഇവിടെ വണ്ടിക്കാണ് ഇവര് അപ്പോ നാലരക്കാണ് ക്ലാ പിന്നെ ലാസ്റ്റ് ക്ലാസ്സ് നാലരക്ക് കഴിയും പിന്നെ ലാസ്റ്റ് ട്രി പ്പാണ് അഞ്ച് മണിവും ഇങ്ങോട്ട് എ ത്താന് ഇന്നട്ട് ഭയങ്കര മടിയാ പോവാന് അങ്ങനെ ചി
പെട്ടെന്ന് എത്തൊക്കെ ചെയ്യും ഏ പോക്കിനും വരവിനൊന്നും ബുദ്ധിമുട്ടില്ല
ഇവിടെ മദ്രസും കൊർച്ചൊക്കെ ഒരു ദൂരന്നെ ഒന്ന് ഓൽക്ക് കൊർച്ചൊക്കെ നടന്ന് ഇവിട്ക്ക്എത്തുമ്പോത്തിന് ക്ഷീണിച്ച് പിന്നെ സ്കൂക്ക് പോവാം മടിയ ഓല മുഖത്തന്നെ അത് കാണാന്നാ
കൂട് റെഡി ആവൂല അതോണ്ട് രാത്രി വേം ഒറങ്ങും
രാത്രി കെടക്കുന്നഅ് പത്തരക്കാണ് അല്ലെങ്കി ഒര് എട്ടര ഒമ്പേണിന്റെ എടേൽ കട്ന്ന പിന്ന് നല്ല ചിരിച്ച് എണീക്കും പത്തരക്ക് കെടന്നാല് നമ്മള് വിളി ക്ക്ന്നതേ പറ്റൂല ദേഷ്യപ്പെടും അ അതെ ആയമ ആ അങ്ങനെ കെടക്കണല്ലോ നമ്മക്ക്ന്നെ പത്ത് മണിന്റെ ശേഷം കെട്ക്കാൻ പാടില്ല
അതെ മക്കക്ക് അതെ മക്കക്കാണങ്കി ഭയങ്കരം പിന്നെ ക്ഷീണും ഒക്കെ അതായത് ന്ന് മുതലേ ഓൽക്ക് റസ്റ്റില്ലാതെ പിന്നെറിയ ഒരുപാട് വർക്കും വർക്ക് എത്ര തര്ണപ്പ സ്കൂളിലൊക്കെ കൊറേ ഒട്ടിക്കാനായിട്ടും വരക്കാനായിട്ടും മക്കക്ക്
ഇപ്പ വ ഇപ്പ വാട്സപ്പില് അങ്ങട്ട് വോയിസ് അയിക്കാണ്ട് വായിച്ചിട്ട് വോയിസ് അതൊക്കെ നല്ലതാണ് ട്ടോ അതോണ്ട് ഓല് മാത് അതോണ്ട് ഓല് ബുക്ക് എടുക്കും
ഉം. പിന്നെന്താറിയൊ ഇപ്പ ഓൽക്ക് മീറ്റിങ്ങിലൊക്കെ ങ്ങനെ പറയ്ണ്ടെങ്ങനെ കുട്ട്യ ളെ കൊണ്ട് വായ് ഓവർലോഡ് കൊടുക്കരുത് ന്നുള്ളെ ന്നിട്ട് ബടെക്കെ സ്ക്കൂളയ്നായ്ട്ട് ഗ്രൂപ്പ്ണ്ടാക്കി
ഗ്രൂപ്പാ അതെന്നെ ആ വ വായിക്കാനുള്ളൊരു ഗ്രൂപ്പ്ണ്ട് പിന്നെ മെയിൻ ഗ്രൂപ്പ് വേ റേണ്ട് അങ്ങ അപ്പല്ലാ മക്കളും വായിച് ച്ച്‌ട്ന്നുണ്ട്ട്ടോ ആ ഒരു ഗ്രൂപ്പൊക്കൊള്ളോണ്ട് ഒരാള് വായിക്കുമ്പൊ മറ്റോൽക്കും വായിക്കണം ന്ന്ള്ളെ അതെന്നെ അതെ അതെ അതുകൊണ്ടോൽക്ക് വയെങ്ക അതൊക്കൊരിൻട്രസ്റ്റ് ച്ചണ്ട് ന്നെയ്‌താനും അത്യാവശ്യൊക്ക പ്പൊ ഒന്നാം ക്ലാസ്സിലായോണ്ടാണ് അത്ര വി പ്പ തൊടങ്ങീട്ടല്ലേള്ളൂ
ആഹ് ഇവിടെവിടൊക്കെ നല്ലോൺണ്ടെടാ വടൊക്കെ നല്ലോൺണ്ട് ഇപ്പൊ ഈ വായന ദിനൊക്ക സംബന്ധിച് ച്ചു രണ്ട് മൂന്ന് ദിവസംണ്ട് വർക്ക് ചെയ്യാത്തവരോട് ചെയ്ത് കൊണ്ടരല്ല് നിർ ബന്ധാണ് അപ്പൊവര്ക്ക് ലോഡായി വരാണേ
ക്കണ്ട് പക്ഷെ മറ്റോൾക്കങ്ങനെ വായനാ ദിനത്തിനൊന്നും പ്രത്യേയിച്ചൊന്നും കിട്ടീക്കില്ല അങ്ങനെ വല്യതൊന്നും പറഞ്ഞീല്ല
ആഹ് പ്പ ഞാൻ ങ്ങനെ നടന്ന് പോയോണ്ട്ക്കാണ് അപ്പോ വെടെക്കെങ്ങനർഞ്ഞാല് റോ ഡ് സൈഡിലൊക്കെങ്ങനെ കൊറെ കൃഷികളും അങ്ങനെയൊക്കെണ്ട് ഇപ്പയീ മഴായ് മയായതൊണ്ടെന്നെ ഈ വാഴൊക്കെങ്ങട്ട് സ് നല്ലോം ഓവറായിട്ട് മയൊണ്ടാല് വാഴ കൊക്കെ ഒരു താണല്ലോ അതായത് ങ്ങനെ തധ
ഇന്നേ മല മല പ്രദേശാണല്ലെങ്കി
അല്ലല്ല എ അ വയല്ന്ന് പറയാനും പറ്റൂല തോടൊക്കെണ്ട പ്പർത്തൊക്കെയട്ട് കൊളൊം അങ്ങനെക്കെണ്ട് അമ്മള് കുളിക്കാനൊന്നു അങ്ങന പോവാറില്ല ചെർപ്പം മുതലെ അങ്ങനെ മ്മച്ചി വിടാറില്ല കൊൾത്തുക്കൊന്നു അതോണ്ട് നീന്തലും കാര്യങ്ങള്ളൊന്നു അറീല്ല പിന്നർന്നെ എ ത്തിലൂടെങ്ങനെ പോവുമ്പൊ അടുത്തൊക്കായിട്ട് ചെറിയ കൃഷികളും പിന്നെ തൊക്കായിട്ടുണ്ട് മദ്റസ് ആ അങ് ആ അങ്ങനെക്കെൺ അതൊക്കെണ്ടാ തൊക്കെണ്ട് അടുത്ത് റെയൊക്കെ ആഹ് അപ്പൊ ഞാ മക്കളൊറ്റക്ക് വിടെല്ല്യ ഇല്ല്യ ഇല്ല്യ അങ്ങനെ ബുദ്ധിമുട്ടുള്ള സലൊന്നുല്ലവടെ വെള്ളൊക്കെ മുറ്റത്തെന്നെ കെണറും കാര്യങ്ങളൊക്കെണ്ട്
ആഹ് നമ്മക്ക് അങ്ങനെ സ്വന്തായിട്ട് കെണറൊന്നുല്ല അനെ
ആഹ് അപന്താ കുടിവെള്ള പദ്ധതിയോ അങ്ങനെ ന്തേലു ആണോ അല്ലെങ്കിൽ കൂട്ടത്തിലോ?
ആഹ് ഞാ മൂത്തച്ഛന്റെ വീട്ടിലാ ഒരു കൊ റ്റ ക്കിണർലയ്ല് വെള്ളണ്ട ത്യാവശ്യ വെള്ളൊക്കെണ്ട് പക്ഷെ വേനലൊക്കായാല് ലാസ്റ്റ്ക്ക് കൊ നോ കൊർച്ച് ബുദ്ധിമുട്ടാവും അപ്പൊ പിന്നാ വെള്ളം വണ്ടി അങ്ങന അങ്ങന വരും ആഹ് അങ്ങനെ ആ അങ്ങനെ എടുക്കലേനി
ആഹ് ഈ വേനല് ഇങ്ങനെ മയ ഇങ്ങനെ വെയില് മയ വെയിലർച്ചാലേ വേനലാവുമ്പോ വെൾ
ഊണ് ജൂണാവുമ്പോ നല്ല മയന്റെ ടൈമായോണ്ടെ അ
അതെ ഇനിക്ക് തോന്ന്ണത് ഒരോഗ ഗസ്റ്റൊക്കാകുമ്പഴേക്ക് പെയ്യാൻ ചാൻസ്ണ്ട് കാരണം ഇൻക്കൊരു ഇന്റൊരു ഓർമെല്ട്ടൊ കയിഞ്ഞൊല്ലൊക്കെ ഓഗസ്
നൽ ഇപ്പ ഇ കൊർച്ച് ദിവസം നല്ലൊ ഇടിംമിന്നലൊക്കെനി അപ്പൊ ഞാൻ വിചാരിച്ചീ ജൂണിലൊ ക്ക ഭയങ്കര മയായിര് ക്കുവെ ഇടിംമിന്നലൊക്കാ യിരിക്കും ന്നൊക്കെ വിചാരിച്ചീനി പക്ഷെ ആഹ് തെ ആ ആന്ന്
തിരുമ്പാനെങ്ങിയ ഇടിങ്ങന മുരുള്ണ്ട്
വി ഇടി മാത്രൊ വേറൊന്നുല്ല ആ എട എടക്കടക്കങ്ങന കേട്ടോണ്ട്ന്നിനി അയ്ന് പ്പൊ പലേതു ആണല്ലോ അങ്ങോട്ടു ങ്ങോട്ടു ആയിറ്റ് ആദ്യൊക്കർഞ്ഞാൽ ജൂണ് ആ ഒരു ആറ്‌ മാസ് സൊ മയ പിൻ മറ്റത് വേ വേനല് ഇപ്പങ്ങനെ നമ്മള് കണക്കൂട്ടും പോലെയൊന്നൽ ല്ല ഒക്കങ്ങോട്ടു ങ്ങോട്ടു ഒക്ക മാറിയും
ഇപ്പണ്ടല്ലോ അമ്മളെ ഈ ച്ചൊ ചീരകളൊക്കെണ്ടല്ലോ ഇപ്പ നമ്മള് തൈകളൊക കുഴിച്ചിട്ടാ പെട്ടെന്ന്ണ്ടവ്ണ ടൈമാ അ തായത് മയ ഈ ഒരു ടൈമ് ജൂണിലൊക്കെ ഏ തെന്നെ അയ് ശെരി അയി എങ്ങനെ എന്തു അങ്ങനെന്തൊ അല്ല
ആഹ് വൽതേതാണ്ട് അങ്ങനെ വാങ്ങിവന്നേ കുയിച്ചെത്തീല്ല അപ്പ എന്നോട് പറഞ്ഞ് നല്ല ആയത്തില് പിന്നെ കു കുത്തണം പറഞ്ഞ് അപ്പ അയിനായിട്ടൊരു ഒരു ടൈമു കിട്ടണം അങ്ങനെ ടൈം പണി കഴിഞ്ഞ് വരുമ്പ ന്നെ വൈകുന്നേരം ആകും അപ്പൊ നല്ല ആയത്തില് കുത്തീട്ട് അയിലെന്താ ചെകിരിയോ അനെ എന്തൊക്കെയൊക്കെ ചമ്മലൊക്കെ ഇട്ടിട്ട് വേണം കുഴിച്ച് ഇടാന് പെട്ടെന്ന് പിന്നെ പിടിക്കുന്ന് പറഞ്ഞ്
കൊല്ലം കൊണ്ട് പിന്നെ ഫലങ്ങൾ ഇണ്ടാവും അങ്ങനേണ്
ആഹ് നല്ല രസാണ് മക്കക്കൊക്കെ നല് ആഹ് മക്കക്കൊക്കെ നല്ല ഇഷ്ടാണല്ലോ ആ പിന്നെ റെമ്പൂട്ടാനെ ആ ചൊ അതെ നല്ല വെലയാണ് പിന്നെ മഞ്ഞേണ്ട് അത് ചുവപ്പുണ്ട് മഞ്ഞ മഞ്ഞ ആഹ് ചോപ്പിനേക്കാളൊന്നും കൂടെ മധുരം ഇണ്ടൂന്ന് തോന്നുന്നു മഞ്ഞക്ക് ഞാനൊരു സ്ഥലത്തുന്ന് കഴി ചീനി എന്റെ അമ്മോന്റെ മോളെ വീട്ടീന്ന് ഞാൻ കഴിച്ചീനി അപ്പൊ മഞ്ഞ
ഞാ മഞ്ഞങ്ങനെ മിക്സായിട്ട് ഇങ്ങനെ കാണേണ്ട് നമ്മള് കടേന്നക്കെ വാങ്ങുമ്പ ന്നെ എടേല് ക്കങ്ങനെ മഞ്ഞ കാണേണ്ട് മഞ്ഞ കളറായിട്ട് ആ ചോപ്പക്കായി ചെറി ചെലത് ഉള്ളിത്ത കുരുല്യേ ആഹ് ഉള്ളിത്തെ കുരുല്യേ നട് നല്ല രസാ പക്ഷെ അയ്ൻ്റെ വെലനോട്ണ്ടല്ലോ അങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടായാല്ലേ നമുക്ക് കാര്യം നൽ ചൊന്ന് ഉണ്ടാല് തുടങ്ങിയാല് നല്ല പോലെ ഉണ്ടാവും ചാമ്പക്കേനൊക്കെ പോലെ ഓരോ സീസണില് ആ ആ പിടിച്ച് കിട്ടണം അതിന് പ്രത്യേകിച്ച് വളമൊക്കെ ഉണ്ടാവുംക്കാരം എന്തെയിലൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ അത് അങ്ങനെ നോക്
നമ്മളിവിടെ ഒര്വട്ടം കുഴിച്ചിട്ടീനി അപ്പൊ ഇവിടടുത്തുള്ള ആട് വന്നാണ്ട് അത് കടിച്ചു അപ്പൊ പിന്നെ ആ ഒരു ഇതന്നടിൽ ബാ പിന്നെ അയ്മക്ക് നോക്കാനേ പൂതില്ലാതായിപോയി എന്നും തെളുത്തലാവുമ്പോ ഓൾക്ക്ഷ്ടാണ് ആഹ് ഇനി ഞാൻ പറയും ഇനി ഞാൻ ഇനി ഞാനത് പറയാം ആ ഓലേനോടൊക്കെ ഒന്ന് മറച്ച് വെച്ചിട്ട് വേണം കുയിച്ചിട് ട്ടിട്ട് ആഹ് അതെ അല്ലെങ്കിൽ മറ്റേ ഒരു പച്ചില കാണുമ്പോ വേ ആ വേനൽ കൊക്കെ കാണുമ്പോ ഓൽക്ക് ഭയങ്കര ഇതായിരിക്കും പിന്നെ
ഗുഡ് കാണൂല്ലല്ലോ അങ്ങനെ പ്പോ വേനൽത്ത് അങ്ങന പച്ചെല കാണൂലല്ലോ ഒക്കെ ഒണങ്ങിട്ടല്ലെ ഉണ്ടാവുക ആഹ് ചെലേപ്പൊക്കെ ആഹ് ചെലേപ്പൊക്കെ ഇതിനാത്ത് ഇവിടെ കൂടുതൽ അടുത്തന്നെ കടണ്ട് അപ്പൊ പിന്നെ ഓല് പെ പെട്ടെന്ന് പോയി വാങ്ങാൻ ഞമ്മളെ മടി ടി കൊണ്ട് ചെലപ്പോ ഉണ്ടാക്കൂല്യ പോയി വാങ്ങ്യേ കൊണ്ടുവരുന്നുള്ളു ആഹ് ചിലേപ്പൊക്കെണ്ടാക്കും പിന്നെ ഞാൻ ക്ലാസ് എടുക്കണ്ടോണ്ടേ ഈവനിങ് ചൊവുണ്ടാവില്ല
ഓ പയോക്കെ വാട്ടി കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും ചെലപ്പോ ആ ആഹ് ചെലപ്പോ ബ്രെഡ് ത് പൊരിച്ചു കൊടുക്കും അതെ അതെ ആ ഓൽക്ക് നെയ്യ് ഇട്ട് വാട്ടിയാട്ട് തേങ്ങൊക്കെ ഇട്ട് കൊടുത് ത്താല് ഭയങ്കരിഷ്ടാ അത് കൊറച്ച് പഞ്ചസാര ട്ട് കൊടുത്താല് ഒരു
അയില് കുറച്ച് ഏലക്കായന്റെ പൊടിയൊക്കെ ഇട്ടാ നല്ല രസാ ഉം ഏലക്കായ ആ ഒരു ഫ്ലേവറൊക് ക്കെണ്ടായേനി ഒന്ന് പിന്നെ പയത്തിനോട് തന്നെ പലയിതുണ്ടല്ലോ
ആഹ് മോന് പിന്നെ ചോറ് ന്നും വന്നാല് മോക്കാണ് ചെറുതിനാണ്
അതെ ചോറ് തിന്നാമതി ഞമ്മളൊക്കെ പണ്ട് സ്കൂളിന്നു വര്ന്ന ഓർമ്മല്ലേ ചോറ് പള്ളറച്ച് തിന്നാ
മ്മളൊക്കെ അതന്നെ കഴിക്കല് മോന് മോന് നല്ലോ കഴിക്കൂട്ട അത് മോന് പിന്നെ അങ്ങനെ ബേക്കറി ഐ റ്റംസ് വേണോന്നൊന്നുമില്ല പിന്നെ മറ്റൊവക്ക് മറ്റോക്കാണ് അതൊക് ക്കെ വേണ്ടത് ഓള് ഓൾക്കാണ് എന്തെിലും വരുമ്പോ അത് ഞമ്മക്കന്നെ ടെൻഷനാ എന്താ കൊടുക്കാന്നുള്ളര് ഇതായോണ്ട് നോക്കും മറ്റോൻ പിന്നെ ഫോ ഇതും കണ്ടോണ്ടങ്ങനെ അടു
അതെ ഉം ഈ ഫോ ഫോണ് ഫോണ് കണ്ടിട്ടാണോ കഴിക്ക്യ ഫുഡ്
ആഹ് ചെല ടൈമിലൊക്കെ അങ്ങനെ തന്നെ അപ്പൊ ഓന് തിന്നണ ഓന അറിയണല്ല ഓനങ്ങനെ കഴിച്ചോണ്ടിക്കും ഓന് അതെ ആഹ് അതേന്നെ ആ അതെ ഇപ്പ എല്ലാ എല്ലാരും അതിൽ പെട്ടാണല്ലോ ഇപ്പൊ വലിയ ആൾക്കാര് വരെ അതൊന്ന് നോക്കിയിട്ടേ ഒന്ന് കഴി
അതെ അതെ അത്രേള്ളൂ ഏ പറയണ്ട് അമ്മക്ക്ക്കന്നെ ഫോൺവാണം തോണ്ടാന് പിന്നപ്പ ഞമ്മളത് കണ്ടിട്ടില്ലേ ഓല് വളരുന്നെ ഉം അപ്പ ഇവിടെ വല്യൊരു കേറ്റാണ് ആഹ് വല്യൊരു കേറ്റുആണ് അപ്പോ അത്ങ്ങനെ കേറാണ് അതാണ് ഈ കെതപ്പ് ഇങ്ങനെ ചെറിയൊരു ഇതുണ്ട് അപ്പോ വണ്ടിങ്ങനെ സൈഡിലൂടെ പോണോണ്ട് അപ്പം മക്കളെ പറ്റൂലല്ലോ
ആഹ് അതെ പോവാ എന്നും പോവാഞ്ഞാ ചെറിയ മക്കളല്ലേ
മക്കളല്ലെ ഓൽക്ക് പർഞ്ഞാല് വിടൂലെ എന്നാലും മൂന്നെ ഇരുപത് മു പ്പതാവും കറക്റ്റ് ആ അതിന്റെ ഇരത്തഞ്ചിൻ്റെ മുമ്പ് ഞാനവ്ടെ എ
ഏഹ് ഗേറ്റ് വാതിലൊക്കെ അടച്ചിട്ട് അങ്ങനെ നല്ല ഇതായിരിക്കുംല്ലേ ആഹ് ആഹ് പിന്നെ പേട്യാണ് ഈ മാ ആഹ് ഓല് ടീച്ചറും ബെ ഹെൽപ്പർമാര് ഉണ്ടാവല്ലോ ല്ലെ
ഞാ അതൊക്കണ്ട് പിന്നെ അംഗനവാടില് പോയാ മതി എന്നും പ്രോ ട്ടീനായ്ട്ട്ള്ള ഫുഡും കിട്ടും ഓര് കറക്റ്റ് ആയിട്ട് ഒറങ്ങിം ചെയ്തോളും നമ്മള് വീട്ട്ത്തെ പോലല്ല ഇല്ലില്ല അതൊന്നുല്ല പണ്ടൊക്കെ ഓർമണ്ട് തൂക്ക പാത്രം കൊണ്ട് പോവേനി ആഹ് ആ പുമാവ് അത്‌ നല്ല ടേസ്റ്റേന്യത് ഷാ ഒരു മധുരൊക്കെട്ടാട്ട് ആ ഇപ്പോ ഓല് എല്ലും ഒറങ്ങി കഴിഞ്ഞാ പിന്നെ
ആഹ് അവ്ട്ന്ന് ഇങ്ങനെ
പിന്നെ ഓലന്നെ കഴിച്ച് ഫുള്ള് വയറിലാ ക്കിയിട്ട് പിന്നെ നമ്മള് വീട്ട്ക്ക് പോരുള്ളൂ മറ്റോല് കഴിക്കൂല ശെരിയാ ഇല്ലില്ല സ്ലൈറ്റ് ചെലേപ്പൊക്കെ കൊണ്ടോവും. ഒന്നും വേണ്ട ഒന്നും വേണ്ട ഉം
ങ്ങനെ ഉപ്പേരി മക്കളൊക്കെ സ്കൂൾക്കൊക്കെ ഉപ്പേര്യൊക്കെ കൊണ്ടോവും. അങ്ങനൊന്നും കൊ ണ്ടോവണ്ടല്ലെ ആഹ് ആഹ് ആഹ് അവിടെ ഉച്ചക്കൊക്കെ എന്താ ന ൽ ഇങ്ങനെ ചെറുപ്പയർ അങ്ങനൊക്കെ ഉണ്ടായിരിക്കും.
ആഹ് ചെർപയറ് ഇന്നോട് പറിം ഉമ്മച്ചി ചെലേപ്പം മുട്ടൊക്കെ പീങ്ങീട്ടുണ്ടാവും അപ്പോ കറക്ടായിട്ട് ചെലേപ്പം പറയാനറ്യൂല്ല കടലാന്നൊക്കെ പറിം. അഹ് അങ്ങൻത്തെ ഫുഡല്ലെ ണ്ടാവാ പ്രോട്ടീൻ ആയിട്ട്
ഓരോ ദിവസം ഓരോ രീതിയിലായിരിക്കുംമാണേൽ ല്ലെ ഓരോ ഐറ്റംസ് ആയിരിക്കും കൊടുക്കാ. ആഹ് അതെ അതെ ആഹ് ഇന്ന ദിവസം ഇന്നത് ആഹ് ആഹ് അങ്ങനെ പറഞ്ഞ് കേട്ടേണ്ട് ആഹ് അതന്നെ ബിരിയാണി ന്നൊക്കെ പറഞ്ഞേക്കേണ്ടല്ലോ
അതോണ്ട് മടിണ്ടാവൂല്ല കുട്ടിയേൾക്കേ
ആഹ് പണ്ടൊക്കെ നമ്മള് തൂക്കപാത്രത്തില്‌ പുമ്മാവ് ഇങ്ങോട്ട് കൊണ്ടൊരാ. അപ്പം ആ തൂ ക്ക പാത്രം കാണുമ്പളന്നെ നമുക്ക് അറയാ ഇത് അംഗൻവാടി കുട്ട്യാളാണ്ന്ന് ആഹ് അയ്ക്കോട്ടെ അയ്ക്കോട്ടെ
ഓക്കെ ശരി ന്നാ